കേൾക്കാവോ
ആ കേൾക്കാം എന്താ വർത്താന ന്താ എന്താ പരിപാടി
ഓ ഇവിടെ ഇരിക്കുവാ ആഹ് വല്യ കുഴപ്പില്ല ഇ ഒന്ന് വൈട്ട ത്തേക്ക് കരിക്കും കുറ
ഒന്നരീത്തല്ലേ ഞ്ഞ് ആഹ് പ്പടിച്ചത് ഒന്നരീത്തല്ലേ
അതെ അതെ
ഉം വാക്സിൻ ആവശ്യാണ് അടിക്കാതിരിക്കാനും പറ്റില്ല ഉം ഭയങ്കര അടിച്ച് കയിഞ്ഞ രണ്ട് ദിവസ സം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അതെ അതെ അതെ ഉം കുട്ട്യേളാണോ കര
കരയ് അല്ലല്ല കുട്ട് കുഞ്ഞങ്ങളൊക്കെ അപ്പർത്ത് പോയതാ കളിക്കാൻ പോയതാ അതോണ്ട് എട്ത്തതാണ്
ഉം അല്ലെ പിന്നെ ഫോണ് കിട്ടൂലല്ലേ ആഹ് ആഹ് ഞാന് ചായ കുടിച്ചില്ല എനിക്ക് കുടിക്കണം ഞാൻ പറഞ്ഞ്ല്ലെ മുമ്പല്ലേ ഞാൻ കഴി
കുഞ്ഞെന്താ കാട്ടണേ ഇരി
ആഹ് അവളെ ഇവിടെ ഇരിത്തിയേകുവാ എണീറ്റ്
ആഹ്
ഇവിടെ ഫ്രണ്ടിലിരിപ്പുണ്ട് മ് ഞാനട്ത്തിരിക്ക്യ ആഹ് ആട്ട്
ആഹ് അതാ ആഹ് അവ അവനെന്നെ ആട്ടും
മ് അവരന്നെ ആട്ടിക്കോളും എനിക്കോന്നുന്നു അതിനെ എടുക്കുമ്പൊ ഒര് ഇങ്ങനെ കട്ടി പോലെ വരുവല്ലോ വന്നേരം തന്നെ ആട്ടും കാല്
ചെറിയെ ചൂട് വെ ചെറിയൊരു ചൂട് വെള്ളത്തില് ജസ്റ്റ് വെർതൊന്ന് ഒപ്പി കൊട്ത്താ മതി പിന്നെ
ആണല്ലേ
ഓഹ് ചെറിയ നല്ല ചൂട് വേണ്ട ചെറിയൊര് ചെറിയോര് ചൂട് വെള്ളത്തിൽ ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ചെയ്തോ
ആഹ് ആഹ് എടക്കൊക്കെ അങ്ങനെ ചെയ് ന്നാ കൊറച്ച് കമ്മിണ്ടാവും കാൽന് ഒന്നട്ത്തിക്കൊളൂണ്ടു എപ്പഴും മുറ്റത്ത് കൂടി നടക്കൂലേ
ആഹ് നടക്കും നടക്കും
ആഹ് ന്നാ എടക്കൊക്കെ മുറ്റത്ത് കൂടി ഓൻ നടക്കും പ്പോൽക്ക് വേദനൊന്നുണ്ടാവൂല എടക്കൊരു വേദനെയ്ക്കാരം ആ പനി വെര്മ്പളാ ഓലടങ്ങി കെടക്ക
അതെ അതെ അതെ അതായിരിക്കും പക്ഷെ ഇപ്പം അടങ്ങിയിരിക്ക്ന്ന്ണ്ട്
ആഹ് ആഹ് പ്പൊ കരച്ചിലൊന്നും ണ്ടാവൂല ക്ഷെ രാത്രിയാവും നല്ല പനിച്ചൂട് അപ്പൊ ഞമ്മക്ക് പേടിയാവും ആ പനിച്ചൂടോണ്ട് മ് ഇന്നെന്താണ് രാത്രിക്കൊക്കെ ഭക്ഷണം ണ്ടാക്കി
രാത്രീ ചോറ് വെച്ചിട്ട്ണ്ട് ഇനിപ്പൊ കറി എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം കൂടിയൊന്ന് സെറ്റാക്കണം
ആഹ് ഹസ്ബന്റെപ്പളാ വെര്വ
ഇനി നാളെ വെരുള്ളൂ നാളെ അവധിയല്ലേ നാളപ്പൊ ഹോളീഡേ ആയോണ്ട് അടുത്തെന്നെ
ആഹ് ശരി എന്താണ് പണി
പണി ഇനിയിപ്പൊ പണിയൊന്നുല്ല ഇപ്പോ വൈകിട്ടെത്തേക്കെന്തേലും കറിയാക്കണം അപ്പൊ അമ്മ ഇണ്ടട് ക്കളേല് ഞാനിപ്പോ കുഞ്ഞിന്റെടുത്താ അവളാണെ എന്റടുത്തുന്ന് മാറുന്നൂല്ല
താമസി ക്ക്ണെതോ ങ്ങളെ ഓലെ വീട്ട് തന്നെ ഹസ്ബന്റിന്റെ വീട്ട് തന്നല്ലേ
ആഹ് അവിടെ തന്നെ അപ്പൊ ആഹ് ആഹ് അവിടെത്തന്നെ ഞാനിപ്പോ അമ്മയ്ക്ക് കാല് വയ്യാത്തോണ്ട് ആതു ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് കാൽന് എന്താ ഈ ഒരാഴ്ചയായിട്ട് ഞാനിവിടെ ഇവിടെണ്ടേ കാൽല് പറമ്പിലെറങ്ങിട്ട് മ് കാലിലൊര് പ്രാണി കുത്തീട്ട് ആകെ ഇതായിട്ട് ഇരിക്കുവായിരുന്ന് അപ്പം ടെയാണെങ്കി അപ്പയും എന്റെ അപ്പാ ആഹ് പഴ്ത്തില്ലാ വേദനായിരുന്നു ഒരുമാതിരി എന്തേ പൊള്ളി പോലത്തെ വേദന അമ്മ പ്രാണി കുത്തിട്ടാ രണ്ട് കാലിലും
ഞമ്മക്ക് കത്തി തട്ടിയാല് പോലും രണ്ട് ദിവസം നല്ലാ വേദന ഇണ്ടാവും
ആഹാ ഇഞ്ചെക്ഷനൊക്കെ എട്ത്ത് പിന്നെ രാത്രി അത് ഇൻഫെക്ഷൻ ആയി പനി അടിച്ച് അങ്ങനെയൊക്കെ ബയങ്കര ഇതായിരുന്നു ആഹാ പിന്നെ ഒരാഴ്ച ഇവടെ ആരുന്നു അപ്പൊ ഒരാഴ്ചയപ്പം നാളെ കൊണ്ടരാൻ വേരും പോകാൻ വേണ്ടിട്ട് ഇപ്പം അമ്മാ ഓക്ക്യായായി കൊഴപ്പോന്നു ഇല്ല
ആഹ് മോന് എന്തൊക്കെ കാ ഇപ്പേ എന്താ കൊട്ത്ത് മോന്
അവളോ മോള് മോള്
മോളാണ് ല്ലേ
ആഹ് മോളാണ് അതാ ആഹ് ഫോട്ടോല് മറ്റേ ഞങ്ങള് ഇവടെ ആഹാ ട്രിപ്പ് പോയതാണ് ആഹ് അപ്പൊ മറ്റേ ഇത് ഗൂടീസോക്ക്യാ ഇട്ടിട്ട് അത്പ്പൊ തണ്പ്പൊള്ള സ്ഥലം ആഹ് അത് അതാന്ന് തോന്നി അങ്ങനെ
മോനാ തോന്നാണ് ആഹ് ആഹാ എന്നിട്ട് എന്താ ക കയ്ക്കണ് ഇണ്ടൊ എന്തേലും
ആഹ് കയ്ക്കെ കയ്ക്ക്യാന്ന വല്ല്യാ ഇതിൽ കയ്ച്ചില്ലാ ഞാന് മറ്റേ ഏത്തക്ക്യാ നെയ്യില് ഇങ്ങനെ ആഹ് ഫിടിങ്ങ് ഇണ്ട് പാല് കുടിക്ക്ന്നൊണ്ട് പശ് ശേ നെയ്യില് വറ്ത്ത് മറ്റേ ഏത്തക്കാ ഇങ്ങനെ കൊടുത്തു അപ്പൊ അതൊരു സ്ലൈസ് ആക്കി കൊടുത്ത് രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ച് അത് അവടെ ഇപ്പുണ്ട് അത് ഫ്രണ്ടില് ഇരിപ്പുണ്ട് അയിന്റെ കൂടെ രണ്ട് ബിസ്ക്കറ്റും ഒക്കെ കയ്ല് വെച്ചിട്ടോണ്ട് എടയ്ക്ക് കടിക്ക്യകൊക്കെ ചെയ്യം ഇങ്ങനെ ടിവില് ഇങ്ങനെ നോക്കിയിരിക്ക്യാ അല്ലെങ്കി കയിക്ക്യാണതാണ്
ആഹ് സംസാരിക്ക്യാക്കെ ചെയ്യോ ആഹ് സംസ്
ഉം പാല് വേണം എന്നൊക്കെ പറയും വെള്ളം വേണം മമ്മം വേണം എന്നാ പറയും ഒറങ്ങെങ്കി വവാ വേ ക്യാണംന്ന് പറയും ആഹാ ഇപ്പൊ നല്ല രേസാണ് ആഹ് പിന്നെ ഞാനാണെങ്കി ഇങ്ങനെ ഓർക്കും വല്തായി കഴിഞ്ഞാ പിന്നെ ഇവരെ എടുക്കും വേണ്ട
കല്യാണ ക
കല്യാണം ഇപ്പം മു മൂന്ന് വർഷം
ആഹാ മൂന്ന് വർഷം അല്ലേ അത്രായിട്ടും അധികം ഒന്നും ആയിട്ടില്ലാ
ഇല്ല ഇല്ല ഇല്ല ആദ്യത്തെ മോളാ
ആദ്യത്തെ മോള് ഇല്ലേ രണ്ടാമതൊന്നും ഇല്ല അല്ലോ ആഹ് ആഹ് രണ്ടാമതൊന്നും ഇല്ല അല്ലോ അല്ലെ ഇപ്പൊ വേണ്ടാ
ആഹ് കൊറച്ചും കൂടെക്കെന്ന് അവണ്ട് ഞാനിപ്പ് ഇത് ഓളും പാല് കുടിക്കുന്നാ സമയല്ലേ അപ്പം
ആഹ് നോർമ്മൽ പ്രസവം തന്നെ അയിനുല്ലെ
അതെ അതെ അതെ ഉം
ആഹ് കൊറച്ച് കഴിഞ്ഞോട്ടെ ല്ലേ ഒന്ന് പറഞ്ഞത് കേക്കാനാവ്ന്ന് വരെ ഒര് മൂന്നാ
അതെ അതെ ആഹാ ഇപ്പോഴും ഞാൻ തന്നെ വേണം ഇപ്പം ഒരാളെ കൊണ്ട് തന്നെ നമ്മക്ക് ഒരു ഇതെ ആഹ് ആദ്യത്തെ കൂടെ ആവ്മ്പോത്തേക്കും ആഹ് ഒര് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ ആദ്യത്തെ ആവ്മ്പോ നമ്മക്കൊരു ഉം
മയണ്ടോ അങ്ങട്ട്
മഴയില്ല ഇവിൾടെ നല്ല വെയിലാ ഇത് തുണിയൊക്കെ ഞങ്ങള് ഒണങ്ങി എടുത്തു ആഹ് ഇനി ഇപ്പം വൈയിട്ട് പെയ്യെന്ന് അറിയത്തില്ലാ
ആഹ് ഇങ്ങട്ട് എടക്കോന്ന് ചാറിപ്പോയി ചെറ്തായിട്ട് ഇ ങ്ങനെ വന്ന് ഇങ്ങനെ പോയി പിന്നെയും ഇപ്പൊ വെയ്ലെറച്ച്
വെയിലോറച്ച് ഉം അത് ഇപ്പെ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥാരുന്നു ആട്ടോ കൊഴപ്പില്ല
ആഹ് മഴ ഇഞ്ഞീം വരുവേ ഇനി നമ്മക്ക് ഇങ്ങനെ വരാന് നിക്കാണ് കമീൻ സൂണ് ആണ്
അതെ അതെ ഇനിയിപ്പോ മഴക്കാലം ആയിരിക്കല്ലോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. പറമ്പിലൊക്കെയാണേ കരയിലേടെ ഇടയിലൊക്കെയെ ഉം
എല്ലാം ശ്രദ്ധിക്കണം ഇതുവഴി മറ്റേ പാമ്പുക അല്ലെ
ആഹ് അതേന്നാ താഴെ ഞാ പയ്യ അതാ പറഞ്ഞേ ഈ എന്നന്റെ പറഞ്ഞ ആഹ് എന്നാ അടുത്ത തൊട്ടു താഴ്ത്തെ വീട്ടിലൊരു ഇവിടെ മൂർഖനാണേ ഏട്ടനത് കൊന്നുന്ന് പറഞ്ഞു പ്പോ ചെറുതാണ് അപ്പ ചെറുത് എന്ന് പറയുമ്പോ തേക്ക് ഒരാളാണെന്നുണ്ടെങ്കിൽ ബാക്കി എവിടെലൊക്കെ കാണുല്ലോ ഇ എനിക്കൊന്നു വിരിഞ്ഞ വന്ന കുഞ്ഞുങ്ങളഅങ്ങനെയൊക്കെ ഒണ്ടല്ലോ
ആ ഞാനൊരൂസേ ഞാനൊരൂസേ ഇവിടെ ആഹ് മൂർഖന് പറഞ്ഞപ്പോ ഓർമ്മന്നപ്പോ പറയാട്ടോ എ ഞാന ഇവിടെ അടു ത്തെ വീട്ടിലേ അമ്മിണ്ടല്ലോ അമ്മിമേ ഇങ്ങനെ അരക്കാൻ പോയതാണ് ചില പച്ചില വെറുതെങ്ങനെ ആ ഫേഷ്യൽ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് പച്ചില അരക്കാൻ പോയതണ് അയല് അയല് അവിടെ ഒരു ഇതുണ്ട് ചെഗിരി അതി ചേകിരി ഇങ്ങനെ എടുത്ത് വെച്ചുഞാന് അപ്പൊ ആ എടുത്ത് വെച്ചപ്പോണ്ട് ഒരളക്ക അതിന്റെ ഉള്ളില് അതില് നോക്കുമ്പോ ചെറിയ മൂർക്കൻ കുട്ടിയണ്
ഉം
കാണാൻ നല്ല ഭംഗിട്ടോ
ആതെ അങ്ങനത്തെ ഈ ചെറുതിനെ കാണുമ്പോ നമുക്ക് ഭംഗി തോന്നും പക്ഷെ സംഭവം എന്താണ് പാമ്പല്ലേ
ആ പാമ്പല്ലേ അ അ ഞാനാ ന്നട്ട് ഞാന് അത് എടുത്തണ്ട് ഇങ്ങനെ പെ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നോക്കണണ്ട് ഞേ ഇങ്ങനെ പത്തിയൊക്കെ വീടർ ത്തി കുഞ്ഞി പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ നോക്കി കാണാൻ എന്തോര ഭംഗിയ അറിയോ അയ്നെ ഞാൻ എന്താട്ടി അറിയോ ഞാനാകണ്ടേക്ക് മെല്ലെ ഈ ചെകിരി എടുത്ത് ഞാ അവിടെത്ത തന്നെ വെച്ചു അല്ലെങ്കിൽ ആരെങ്കി പിന്നെ തോടോ ഞാൻ എന്തോ ഒരു ധൈര്യം വന്നുൻക്ക് അ അതിന്റെ ക്യുട്നെസ് കണ്ടതാണ് ഞാൻ എടുത്ത അടുത്തന്നെ വെച്ചാണ് തത് ഞാന് ഇവിടെ വന്നണ് ഉമ്മാനോടൊക്കെ പറഞ്ഞപ്പ ഉമ്മ പെരും ചീത്ത പറച്ചില് ആരെങ്കിലും അയമേ തൊടൊ പെണേ എന്നൊക്കെ പറഞ്ഞ്കാ
പ്പൊ പറഞ്ഞേനെ എന്റെെ പൊന്നേ മൂർക്കനാണത് അത് കുഞ്ഞിനാണെങ്കിലും വലുതാണെങ്കിലും വിഷ ട്ടും ഒന്ന്നന്നെല്ലേ
ആഹ് വിഷംന്ന പക്ഷെ ഞാനാ അപ്പ ഓർ ഞാൻ വിഷത്തിന്റെ കാര്യം ഓർത്തില്ല ഞാനതിന്റെ ക്യുറ്റ് നസ് കണ്ട്ങ്ങാണ്ട് അത് എടുത്ത്ങ്ങാണ്ട് അയിന്റെ സ്ഥാനത്ത് തന്നെ വെച്ചു അന്നേരം പിന്നെ കൊറച്ച് കഴി ട്ട് ആ വീട്ടത്തെ ആൾക്കാര് വന്നപ്പോ അവരെ
ആഹ്
എന്താ വിളിചിങ്ങാണ്ട് പോയി വരുന്ന് പറഞ്ഞ് അപ്പൊ ചെന്ന് നോക്കുമ്പോ അത് അതിന്റെഉള്ളിൽ തന്നെ ഇണ്ട് എന്നിട്ട് പിന്നെ ഓര് കൊന്നു അയില് അവിടുത്തെ ചേച്ചി പറയുന്നുണ്ട് ഈ കണ്ട തുകൊണ്ട് ഞാങ്ങള് രക്ഷപ്പെട്ടു അല്ലെ ഞാനെയ്ക്കാരം അത് എടുക്കന്ന്
അതെ അതെ അതെ പ്പ നമ്മളിനി ശ്രദ്ധിക്കണം നമ്മള് ഇപ്പ ആ ഉം പറ ആഹ് അപ്പ അപ്പൊ കുഞ്ഞുങ്ങ എടെയെങ്കിലും ഒണ്ടേന്നുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ അമ്മയവിടെ എവിടെലും ഒക്കെ കാണും പറയാൻ പറ്റത്തില്ല
ആ പിന്നെ ആ പിന്നെ വേറൊരു തേ പിന്നെ തേയിപ്പാമ്പിനെ അറിയോ തേയിപ്പാമ്പിനെ
അതെങ്ങനെ ഇരിക്കുന്നെന്ന് പറ ഇനി ഇവിടെ വേറെ വല്ല രീതിയിലാണോ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ പലടെത്തും പല രീതിയില
കണ്ട് കയിഞ്ഞ ഞമ്മള് കൊല്ലാൻ പാടില്ല കൊന്ന്കഴിഞ്ഞ അയിന്റെ പിന്നാലെ ഏഴെണ്ണം വരും അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പാമ്പ് ഇന്നാള് വന്നിട്ട് ഞങ്ങള് കൊന്നു. അയില് പിറ്റേ ദിവസം ഞാൻ കുളിച്ചാൻ പോയപ്പോ ബാത്റൂമില് ഒന്ന് അഅ് കഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും ഒന്ന് അത് കഴിഞ്ഞ പി റ്റേ ദിവസം വീണ്ടും അട്ച്ച് വാരാൻ നിന്നപ്പം മുറ്റത്ത് വീണ്ടും ഇന്നെ കാത്ത് നിക്കാ അപ്പ ഇന്നെ കാത്ത് നിക്കാണ് അപ്പൊ അങ്ങനെ മൂന്നാലണ്ണം വന്നു. ലാസ്റ്റ് ഇന്റെ വല്ല്യ മോന് ചെർതാണ് ഞാന് ഓനെട് ത്ത് ഇങ്ങനെ കൊലായില് ഇങ്ങനെ വന്ന് നിക്കാണ് അയില് ഇന്റ ഇന്റിം കുട്ടിന്റിം മേത്ത്ക്കാണ്ട് ചാടി ലാസ്റ്റ്ത്തെ ലാ സ്റ്റ് വന്ന പാമ്പ് അഅ് കൊർച്ച് ചെറ്താണ് പക്ഷെ ഇന്നാലും പാമ്പല്ലേ വെശല്ല പക്ഷെ വെശ ക്കല്ല ഇന്നട്ട് അവന് ചെറീ കുഞ്ഞ് കുട്ടിയേനി അന്ന് ഒരു വയസ്സായിട്ടുള്ളൂ അയില് ഇന്റെ മോന്റെ മേത്ത്ട് ചാടി അയില് ഞാനങ്ങട്ട് ശബ്ദണ്ടാക്കി എല്ലാരിം വിളിച്ചു കൂട്ടി അയില് എല്ലാരും വന്ന് അയിനെഞ്ഞ് കൊല്ലണ്ട അയി ട്ടതിനാനോ പിന്നെ വന്നിട്ടില്ലട്ടോ അയിനെ ജീവനോടെ വി ട്ടപ്പോ പിന്നെ അയിന്റെ പിന്നലെ ശത്രുത കാട്ടി വന്നില.
വന്നില്ല ഉം ഉം ആഹ് എനിക്ക്മാഎനിക്ക് അനുഭവൊന്നുല്ല എന്നാലും
പഷെ അമ്മക്കാർക്കു അറീല അതെങ്ങനാ അറിയൊ ശ രിക്കും മൂർക്കന്റെക്കൊരു കട്ടായി വരും ആ പാമ്പ്
ആഹ് ആഹ് ആഹ് ആണല്ലേ
ക്കന്റെ പോലൊക്കെ ഇങ്ങനെ നിക്ക്‌ണാണ തല പൊക്കി പഷെ പത്തില്ല തല പൊക്കിങ്ങനെ നിക്കുത് ഒര് പ്പന്റീ ഈ അട്ക്കളീലും ഇണ്ടായിനുട്ടോ ഒരീസം ഞാൻ രാ ത്രി ഒർങ്ങി നീച്ചാണ്ട് ഇങ്ങനെ നോ വരാണ് ബാത്റൂമ്ക്ക്‌ പോവാം മാണ്ടി വന്നപ്പോ അട്ക്കളീല്ണ്ട് ഇങ്ങനെ നീളത്തില് ഒന്ന്
യ്യോ
അത് ഒന്നാമത് ഇവിടെ ഓടുന്റെ വീടായതുകൊണ്ട് കേറി വ രാണെ പിന്നെങ്ങനെ ശീലായി ഇങ്ങനെ കണ്ട്കാണ്ട്
കാണാറില്ല പഷെ ഇന്നാലും ഒരെണ്ണത്തെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരിതാണ് ആകാംക്ഷയ ഇത് നമ്മളെവിടെങ്ങനെ പ്പഴും പറമ്പിലൊക്കെതിരിച്ചും
ഇന്ന ശരി പിന്നെ വിളിക്ക
ആഹ് ശരി ശരി ശരിട്ടോ